ആഹ് ആഹ് പേ കേക്ക്ല്ലേ
ആഹ് കേക്ക്ണ്ട്
ആഹ് ശ്രെദ്ധിക്കണം കോള് കട്ടാവ്ണെ
ആഹ്
അല്ലെ കൊമേഴ്സ് എടുത്തിട്ട് ഈ പിന്നെ ഇതൊന്നും ചെയ്തില്ല കോഴ്സുകളൊന്നും നോക്കില്ല വേറെ
ആഹ് നോക്കീനു എനക്ക് സി എം എ ക്കാണ് താല്പര്യം ഞാൻ നോക്കീനു പക്ഷെ ഉം ഇന് ഫീ നല്ലണം ഉണ്ട് ഇപ്പന്തായാലും അത് നടക്കൂല
ആഹ് പിന്നെ വേറെന്ത് ഡിഗ്രിക്ക് പോയി പി ജി എടുത്ത് അങ്ങനെ ചെയ്യണ്ടേ അപ്പം വേറെന്തെങ്കിലും കോഴ്സുകൾ ആ ഫോർ ഇയർ ആണേ
ഉം അപ്പം അഞ്ച് കൊല്ലം പഠിച്ചണ്ടല്ലോ നാല് കൊല്ലം പഠിച്ച പോരെ
ആഹ് നാല് കൊല്ലം പടിച്ചാ മതി പിന്നെ
രണ്ടിലേക്കാ ഏതാ എ നോക്കിയത് ബീക്കോമോ
ആഹ് ബീക്കോം
ആഹ് അല്ലെ വേഗം ജോലി ആവണ അത്രയും അങ്ങനെ പഠിച്ചു വരുമ്പോഴ്ത്തേക്കും ഇവര് ഡിഗ്രി കഴിഞ്ഞാ പിന്നിം പഠിക്കണ്ടേ
ആഹ്
അപ്പൊ ഡിഗ്രിയുള്ള എന്തെങ്കിലും കോഴ്സുകള് നോക്കിയാല് ഏ കൊമേഴ്സിനങ്ങനെ റ്റിദ് കൂടുതലില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ
കൊമോഴ്സിനല്ലേ കൂടുതലിള്ളത്
സി എം എ അതക്കെ തന്നെല്ള്ള്
സി എ സി എം എ എ സി സി സി എ സി എം എ യു എസ് എ സി എസ് എ അക്കൗണ്ടിങ് അക്കൗണ്ടന്റ് ആവാന് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാണ്ട് കുറെണ്ട്
എഹ് ഏ അക്കെ ഡിഗ്രിയുള്ള കോഴ്സ് എടുക്കണോ ഇപ്പൊ ഡിഗ്രി ഇല്ലാതെ ഒന്നും പറ്റൂല്ലല്ലോ
കവും ഡിഗ്രീൻ്റോടു കൂടെ അങ്ങനെയാണല്ലോ പറയണേ ഡിഗ്രിയോട് കൂടെ മൂന്ന് വർഷം രണ്ട് വർഷം നാല് വർഷം
ആഹ് ആഹ് അങ്ങനെയുള്ള കോഴ്സുകളെടുക്കണം അതൊക്കെ നോക്കിയോക്കിയോ
എനിക്ക് സി എം എ നോടാണ് താല്പര്യം ഇനി ഞാനിപ്പോ ഡിഗ് ഒന്നിങ്കിൽ ഞാന് ഡിഗ്രിന്റെകൂടെ ഓൺലൈനിലായിട്ട് ചെയ്യണം വിചാരിക്കണ്ട് അടു ഇപ്പം ഡിഗ്രിആയിട്ടില്ലെങ്കിപ്പനിക്ക് അഥവാ ഇനിപ്പ ഡിഗ്രിക്കിവിടെ കിട്ടിട്ടില്ലെങ്കിൽ നെക്‌സ്റ്റ് ഇയറെ അവിടങ്ങനെ പോയിട്ട് പഠിച്ചാ
ആഹ് ഒരു ഇയർ ഒഴിവാക്ക്ക
ആഹ്
അഹ്
ഇപ്പൊ ഡിഗ്രി ഒക്കെ പറഞ്ഞാണ്ട് പ്രൈവറ്റ് ആയിട്ട് ചേർന്ന് ചേർന്നങ്ങാനും നല്ലത് ആ കോഴ്സിന് ചേരുന്നതായിരിക്കും അതാവുമ്പോ ആ പൈസക്ക് ഇതന്നെപ് ചീ ജോലിക്കുള്ളതും ആവും ഡിഗ്രിയു ആവും
ആഹ് അതാണ് അതാണ് നമ്മള് നോക്കണ്ടിയത്
ഉം
കൊറേയ് പഠിക്കാതെ ആ ഹ് പഠിക്കണ പഠനത്തിലെന്തെങ്കിലും ജോലി കിട് കിട്ടാന് സാധ്യത ഉണ്ടോന്നുള്ളത് നോക്കി പഠിച്ചാല് പഠിക്കുന്നേല് ഒരു കാര്യയല്ലോ
ആഹ് ആഹ്
പിന്നെ കുറേ പഠിക്കുമ്പോ ഒരു ചിന്ത ഉണ്ടാവല്ലോ മനസ്സില് ആഹ് എനിക്ക് ഇത് കഴിഞ്ഞ് ഏതായാലും ഇത് രണ്ട് വർഷുടെ കഴിഞ്ഞാ കഴിഞ്ഞല്ലോന്നുള്ളരു ചിന്തയായിട്ടാണല്ലോ പിന്നെ പഠിക്യാ
ഉം എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊറേ ആൾക്കാര് ചേർന്നതാണ് സി എം എ ക്ക്
ചേർന്നണ്ടില്ലേ എവടെയാ ചേർന്നേ അവരൊക്കെ.
മലപ്പുറം പ്രോഫിൻസില്
ആ ആക്കെന്താ പൈസ എങ്ങനാ?
അവിടെ രണ്ടു ലക്ഷം ആവും
ആഹ്
ഒരു ലക്ഷത്തി മുന്നൂറാണ് കോച്ചിങ് ഫീസ് വര്ണേ
ആഹ്
പിന്നെ ബാക്കി അയിന്റെ പഠിക്കാനൊരു ഹുക്ക് പറഞ്ഞിട്ട് സംഭവൊണ്ടായി. അയിന്റത് യൂണിഫോമിന്റത് പിന്നാ ഏഹ് കോളേജ് ഡിഗ്രി പഠിപ്പിക്കണ്ടല്ലോ. അയിന്റെ ഫീസ് പിന്നെ ഒരു അങ്ങനെ കൊറേയുണ്ട്. എല്ലാത്തിന്റെയും കൂടിയും
രണ്ടില് കഴിയോ?
രണ്ടില് എല്ലാം കൂടി നോക്കുമ്പോ രണ്ട് രണ്ടര രണ്ടേക്കാലൊക്കെ ആവുവായിരിക്കും രണ്ടാണ് ഓരു പറയണത്.
ആഹ് ആഹ്
ഉം
എക്സാം ഫീ ഒന്നും വേറെ നമ്മള് അടക്കേണ്ടിവരൂലായിക്കുംലേ?
എക്സാം ഫീ വേറെയുണ്ട്
ആ അതെല്ലാം അതി ഒക്കെ ഇതില് പെടുവായിരിക്കും.
എക്സാം ഫീ അല്ല അ അഡ്ഡില് ഈ സി. എം. എ യു. എസ്. എ ഇട്ക്കുമ്പം അയില് ഒരു അഡ്മിഷൻ ഫീ ഇണ്ട് ഇരുപത്തി തീ ഇരുപത്തയ്യായിരം.
ആഹ് ആഹ്
പിന്നെ ഏഹ് ഒരു ഒരു രണ്ട് എക്സാമാണതിനുള്ളത് ഒരു എക്സാമിന് ഒരു ഇരുപത്തിരണ്ട് ഇണ്ടാവും
ആ ശരി
ഹുക്ക് പറഞ്ഞോണ്ട് സംഭവുണ്ട് അതിന് പതിനഞ്ച് ഇണ്ടാവും ഒരു ഒരു സോഫ്റ്റ്‌വെയർ ഇൻസ്റ്റാൾ ചെയ്യാണ്.
ആഴ്ശ
അതാണ് ഞമ്മക്ക് പഠിച്ചാനുള്ള സംഭവം. ഞമ്മക്ക് അവിടെ ലാബ് ഉണ്ടാകും അതില് ഞമ്മളെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് അതിന്ന് അങ്ങനെ പഠിച്ച പിന്നെ അതിന്റെ ഒരു കോപ്പി നമുക്ക് ഒരു കോപ്പി നമ്മുക്ക് തരും
ആ ഹ്ശരി.
അങ്ങനെയാണ് ഇതില്
എന്തായാലും കിട്ടട്ടെ. ആഗ്രഹിച്ചതുപോലെ കിട്ടട്ടെ. ഉം മാർക്കുണ്ടായിനോ?
ആ നയന്റ്റി ടു പെർസെന്റേജ്
ആഹ് ഉണ്ടായിഞ്ഞില്ലേ
ഉം
പിന്ന കൊഴപ്പില്ല പ്ലസ് ടു ഒരുപാട് കുട്ടികളി വർഷ തോറ്റോരുണ്ടില്ലേ ഈ ഈ വർഷം കഴിഞ്ഞതല്ലേ ഇപ്പൊ
ആഹ്. ഈ വർഷംകഴിഞ്ഞ്.
ആഹ് ഒരുപാട് കുട്ടിളെ ഈ വർഷം തോറ്റ മക്കള്ണ്ട് പറയാ.
ഞങ്ങളെ സ്കൂളള് ഇന്റെ ക്ലാസില് എല്ലാരും പാസായിക്ക്ണ്. പിന്നെ? ഉം. പിന്നെ. ഞങ്ങളാ സ്കൂള്ള് എൻ എത്രെ ഇരുന്നൂറ്റി സംതിങ്ങ് കുട്ടികളാണ്ള്ളത് അയില് എൺമ്പത് കുട്ട്യേൾക്ക് ഫുള്ള് എപ്ലസ്സ്.
ഏ, അത അയ് ശരി.
ഉം.
അയിങ്ങള് പഠിക്ക്ണ സ്കൂൾന്റെ പവർ ആയിരിക്കും. ഇവിടൊക്കെ ഒരുപാട് മക്കള് തോറ്റ് വീണ്.
ആഹ, അതാ ഞാൻ പറഞ്ഞയ് എം.
നൂറ്റി നാല്പ്പത്തിമൂന്ന് കുട്ട്യേള്ണ്ട്. ഈ ഫുൾ എ പ്ലസും അഞ്ച് എ പ്ലസും കൂടി കൂട്ടി കാണ്ട്.
ആ അയ് ശരി.
ഉം, ഇൻക്ക് നാല് എ പ്ലസും രണ്ട് എയും.
ഏ ഈ ട്യൂഷന് പോല്ണ്ടായിനി.
ഇവിട്ന്ന് ട്യൂഷന് തേങ്ങ പർഞ്ഞയ് കൊ ഇസ്കൂൾള് പോയി പഠിച്ച്ണ പഠിച്ചാ മതി അറിം.
അത് ശരി പത്താം ക്ലാസോ.
ആരിം വിട്ടിട്ടില്ല.
പത്തില് മാർക്ക് ണ്ടായി ന്യോ
പത്തില് ഏഴ് എ പ്ലസും മൂന്ന് എയും
ഏ മാർക്ക് ഒക്കെണ്ടല്ലോ. ട്യൂഷന് പോയ മക്കളത്ര മാർക്ക് എല്ല മാർക്ക്ണ്ടല്ലോ.
ഏ, ഒപ്പ ഉള്ളരൊക്കെ ട്യൂഷന് പോണോരായിരിക്കും ഓരും പറന്നെരും കൊറെയൊക്കെ. ഇമ്പോട്ടന്റാണ് അതാണ് പിന്നെ കൊറെ പ്രിൻ പ്രിന്റ് ണ്ടാവും ഓലെട്ത്ത്. ഷോട്ട് നോട്ട്. അത് നമ്മള് പോയി പ്രിന്റ് എടുക്കും.
ആ, അക്കെ വെച്ചാണ്ട് പഠിക്കൂലേ.
ആഹ്
അല്ല ഇന്നാലും കഴിച്ചിലായല്ലോ.
പക്ഷെ ഇപ്രാവശ്യത്തെ പത്താം ക്ലാസാരെ സിലബസ് ഭയങ്കര തല്ലേ.
ആ ടഫ് ഏനി. ഭയങ്കര ടഫ് ഏനി ഈ വർഷം കഴിഞ്ഞോരത്. മാർക്ക് ഒന്നും അങ്ങനെ സ്കോറെയ്യാൻ പറ്റിയില്ല ആർക്കും.
ഉം, ഇന്റനിയത്തിപ്പ ടെൻത് കഴഞ്ഞിക്ക.
ആ ഓക്ക് ഇണ്ടയ്ന്യോ? മാർക്ക്ണ്ടയ്ന്യോ?
ഓക്ക് നാല് എ പ്ലസ്.
ആ, നല്ല ടഫ് പ്പൊ ഴിഞ്ഞ്. ഇന്നിപ്പോ വര്ണെ മൊത്തം അങ്ങൻ തന്നെ. എട്ട് മുതല് പത്ത് വരെ നല്ല ടഫ്. പൈനിപ്പോ പ്ലസ് വണ്ണില് ഓള് ഓളൈനാ കൊടുത്തെ കിട്ടിയോ ഇന്ന് ക്ലാസ് തൊടങ്ങല്ലേ.
ഓക്ക് കിട്ടീട്ടില്ല. അതാ പറീണേ. കിട്ട് ഇബടെ അയിലും മാർക്ക് കൊറഞ്ഞ കുട്ട്യേക്കൊക്കെ കിട്ടീക്ണ്
ആഹ് ശെരി. ഓള് എന്തിനെ കൊട്ത്തിനെ സബ്ജക്ട്.
സ്കൂൾക്കും മുഹ്സിനിം
ആ, കൊമേഴ്സന്നെ എട്ക്കണേ ഓളും.
കൊമോഴ്സ് മതിന്ന പറഞ്ഞു.
ആ
ഓള് മൻസിന് കൊട്ത്തീനു. സയൻസിനും കൊട്ത്ത്ക്ക്ണ് പക്ഷെ? ഹ്യൂമാൻറ്റിസിലും കിട്ട്ണില്ല? സയൻസിൽ പിന്നെ ഇനി എന്തായാലും കിട്ടൂലാന്ന് വെക്കാ.
ആഹ്
ഉം.
അവിടൊക്കെ ഒരുപാട് സ്കൂളിലൊക്കെ കൊട്ത്തില്ലേന്യോ?
ആഹ് കൊറേ സ്കൂള് കൊട്ത്തീണ്
അഹ്ശെരി. ഈ വർഷയ്ന് പിന്നെ എത്രോ കുട്ട്യള് പ്ലസ് വണ്ണില് തില് ഔട്ടാണല്ലോ...
ആഹ്
അ്... മൂന്നലോട്ട്മെന്റ് വന്നിട്ടും
കൊറേ കുട്ട്യാള് പ്പ പൊർത്ത
ഉം.. ഇയ്യ മൂത്താള്
ആ... ഞാന്
എങ്ങനായാലും മാർക്ക് ഇല്ലാഞ്ഞാ അതുആണ് പ്രശ്നം
ഉം
പിന്നെ അത്രീം തന്നെ കിട്ടാന്നർഞ്ഞണ്ടച്ചാല് അത്രീം എഫേർട്ട് ട്ത്തിട്ടല്ലേ ഇപ്പ അതന്നെ കിട്ടണ്
ആ പറ്യുമ്പോ ട്യൂഷനും കൂടി പോവലില്യ
ഓളും പോവെല്ലല്ലോ
ഏ.. ഏ..
ആ ന്നാലു ഓളത്ര വാങ്ങീലേ.. ന്റെ മൂത്തച്ഛന്റെ മോളൊക് ക്കെ ട്യൂഷന് പോയിട്ട് നാല് എ പ്ലസാള്ളേ
ഹെ ഇവടെ ഒരു കുട്ടിണ്ട്. ഓള് ട്യൂഷന് പോയിട്ട് ഓക്ക് മൂന്ന് എ പ്ലസ്
ആഹ്
ട്യൂഷന് പോയിച്ചിട്ടും കിട്ടണെന്നില്യ
അതാംപറഞ്ഞേ.. അതൊക്കെ നോക്കുമ്പോ ബെറ്ററന്നാണ്
ഹ്‌മ്...
ട്യൂഷന് ഒക്കെ പോയതാ ഓള്
ഉം
ഇനിയിപ്പം ഡിഗ്രിക്ക് വ ഗവൺമെന്റ് കോളേജിൽ എവിടെങ്കിലും കിട്ടണം ല്ലേ?
ആ ഗവൺമെന്റിലോ അല്ലെങ്കിൽ എയ്ഡഡിലോ കിട്ടണം
ആഹ്
ഉം...
കിട്ടി കയ്ഞ്ഞാല് കയ്ച്ചിലായി. ചായക്ക് എന്തേ രാവിലെ?
ദോശ ഇല്യ
ഏ പിന്നെ ഏട്ടും പോവാനൊന്നുല്യല്ലോ ലേ
ഏ എ
ടാസ്ക് കംപ്ലീറ്റായോ?
ഇല്ല
ആ ഇന്ന് ദോശക്കെന്തേ കറി എന്തേ?
ദോശയ്ക്ക്, ചിക്കൻ കറി
ആഹ് പിന്നെ ഉച്ചക്ക് ഞങ്ങക്ക് വെള്ളപ്പം, ഗ്രീൻ പീസ് ത്തിന്റെ കറിയും വെള്ളപ്പവും
ഉം...
രാവിലെ അതേര്ന്ന് നിപ്പം ഉച്ചക്കൽത്തേക്ക്ള്ളത് ഒക്കെ സെറ്റാക്കണം മീൻ കറ്യക്കണം എന്തെങ്കിലും ഉപ്പേരി വെക്കണം. അത് മതി
കൂടുതലൊന്നും വേണ്ട
ഉം
അല്ലാ ആഹ് ന്നാ ശെരി എന്നാല്